ഉ ഉ
കേക്കണില്ലേ
ഹെലോ കേക്കുന്നുണ്ടോ? ആഹ്! കേക്കുന്നുണ്ട്!
ആഹ് എന്തൊക്കെ? ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
എന്തൊക്കെയ വിശേഷം?
എന്താ? സുഖം! അവിടെ?
ഇബടേം സുഖൊക്കെ തന്നെ. മക്കളൊക്കെ എവിടെ?
മക്കൾ കല്യാണം കഴിട്ടില്ല.
ആഹ്
പഠിക്കാണ് നിങ്ങളത് കഞ്ഞോ?
ഇല്ല. മക്കള് പഠിക്കയാണ്.
ആഹ് ആഹ്
ഉം
ഭക്ഷണം കഴിച്ചോ?
ഓ! ഭക്ഷണം കഴിച്ചു! ഭക്ഷണം കഴിച്ചോ?
ഇല്ലല്ല! ഭക്ഷണം കഴിക്കാനാവണള്ളു. ഇവിടെ!
ആഹ് രാവിലെ എന്തായിരുന്നു കടി?
എന്ത്?
രാവിലെ എന്തായിരുന്നു?
രാവിലെ അപ്പം മുട്ടക്കറിയൊക്കെ! അവിടെ?
ഇവിടെ പൊറാട്ട പൊറത്തുന്ന് വാങ്ങി!
ആഹ്! മഴയൊക്കെ ഉണ്ടോ അവിടെ?
ആഹ്! മഴ വെന്നണ്ട് ഇപ്പോ അവിടെ?
ഇല്ല ഇവിടെപ്പ ഒരാഴ്ചായി മഴ പെയ്തിട്ട്. ഇപ്പൊ നല്ല വെയിലാണ് ഒരാഴ്ച മുമ്പ് നല്ല മഴയന്നു.
ആഹ്! ഇവിടെ ഇപ്പോ ഒരാഴ്ചായിട്ട് നല്ല മഴയ!
ആണോ? ആഹ്!
ഇവിടെ ഇപ്പൊ കൊറഞ്ഞിക്കണ് ചാർറ്റൽ മഴയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാ ഫസ്റ്റ് അത്ര മഴയൊന്നുംല്ല. നല്ല കുറഞ്ഞിക്കണ്
ഹലോ!
എന്തേ?
അല്ല ഇടക്കിടക്ക് സ്റ്റെക്കാവുന്നുണ്ട്!
ആഹ്! അത്!
റേഞ്ചിന്റെ വല്ല പ്രശ്നുണ്ടോ? ആഹ്! ആഹ്!
ഹലോ!
ആഹ്!
ഹലോ!
ഹലോ!
ആഹ്! എന്താ ചെയ്യണെ? ഏ? ഹലോ! ഞമ്മള് ഹലോ! ഹലോ ഹലോ ഹലോ സംസാരിക്കാതിരുന്നാൽ പോയിനേ കോറ് കുറഞ്ഞി ട്ടോ ഹലോ ഹലോ ലി ബാർലി ഒരു മോളെ നീ ടാ കമോണ്ദേവി കമോൺ